ആ ഉണ്ട് കേക്കുന്നുണ്ട്
എന്താ വിശേഷം ഓ ക്കല്ലേ എന്താ നിങ്ങളെ പാട് എണിറ്റൊ
ആഹ് എണീറ്റു പിന്നെ ഏഹ് ഏഹ്
മൂടി പൊതച്ച് കെടക്കേന്നെണോ ചോയ്ക്ക
ഹ്‌ഹില്ലില്ല അവിട മഴയുണ്ടോ ഇവിട അങ്ങനൊന്നും മഴയില്ല ചെറിയ ചൂടുണ്ട് തണുപ്പുണ്ടാ മ്മള് പിന്ന മൂടി പൊതച്ച് കെടക്കോല്ലോ
ആഹ് ഇവിടേം മഴ ഇല്ല ഇന്നിപ്പോ ഇന്നിപ്പൊ മഴൊന്നും കാണണില്ല
ആഹ് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്
ഊം
ആ അത് പി ന്നെ ആഹ് വെയില് പറയാനും പറ്റൂല ചെലപ്പം പെട്ടെന്നായിരിക്കും മഴേക്കണ്ടാവുക
ആഹ് അതന്നെ
ആ സ്കൂൾ പോകുന്ന കുട്ടേളുണ്ടാ
ഓ ഒണ്ട് വല്യ മോള്പ്പോ മദ്രാസേ പോവാനൊരുങ്ങയാണ് ആ രണ്ടാമത്തെ മോളോട് പോയി കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇ പോക്കുള്ള ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെറെഡിയാക്കണം
ആഹ് ഇന്നിപ്പൊരു സ്കൂളും മദ്രസില്ല. ഒഴിവും ഉണ്ടാവൂല. ഓല് പോയാലേ നിപ്പൊ ഫ്രീ ണ്ടാവുള്ളു
ഉം പോയാല് പിന്നെ വേറെള്ള ചെറ്‌ത് ചെറിയ മോളുണ്ട് പിന്നെ അവളെ ത്താനായി പിന്നെ ഓളൊന്നൊറങ്ങീട്ട് കെടക്കാന്ന് വിചാരിച്ചു നിക്കുമ്പോത്തിനും ഓര് വരാനു ആകും
സ്കൂളണ്ട് ആഹ് സ്കൂളുള്ള ദിവസാവുമ്പ ഞമ്മള് പണികള് പെട്ടന്ന് കഴിയും സ്കൂളില്ലാത്ത ദിവസങ്ങളില് പണികള്
എനിക്കൊക്കെ കാണും
പണിയാൻ പല ഭയങ്കര പണിയാരിക്കും ഏഹ്
ആഹ് ഒന്നാമോച്ചിച്ചോ അവിടെങ്ങനെ കുട്ടിയേക്ക് ചോറൊക്കെ കൊണ്ടോണോ ഒപ്പൊ ഒമ്പത് മാസമായിട്ട്
ഏഹ് എന്റെ ചെറുതിന് ഇപ്പ രണ്ട് വയസാണ് ഓന്
ആഹ്
ഇല്ല ഇല്ലല്ല ഇവിടെ രണ്ടാളും മറ്റേ അറബി പൊയ്ക്കാണ് ഒരാള് പത്താം ക്ലാസ് കയ്ഞ്ഞ്, ഒരാള് എട്ടാം ക്ലാസ്സിലും ആണ്. പിന്നെ ചേർത് മൂന്നാം
ആഹ് അപ്പൊപ്പിന്നെ
ആഹ് അപ്പൊ പിന്നെ ഉം ആഹ് പ്പൊ പിന്നെ ഒരാളെ പറഞ്ഞയ്ക്കാനുള്ളൂ പിന്നെ ചെറ്യേആൾക്ക് രണ്ട് വയസ്സാണ്, അപ്പൊ വല്യ ബുദ്ധിമുട്ടൊന്നുല്ല ന്ന് സ്കൂ പോന്ന ടൈമില് നല്ല ബുദ്ധിട്ടന്നെ പിന്നെ ന്റെ ഏട്ടന്റെ പെണ് ഏട്ടനുംപെണ്ണ്ങ്ങളൊക്കെ ഹജ്ജിന് പോയിന്നു അപോലെ കുട്ട്യേള് ണ്ടേയ്ന്ന് ന്റെ കൂടെ ഒരു ഒന്നര അപ്പൊ അപ്പൊ നല്ലതിരക്കും പടയൊക്കെരുന്നു സ്കൂള് തുറന്ന
ആഹ് അത്ണ്ടാവുല്ലോ ആഹ്
ഇപ്പം ആഹ് ഓരെ കുട്ട്യേളും ന്റെ കുട്ട്യേളൊപ്പം ആഹ് ആ ഒരിന്നെ ഓര് ഭക്ഷണം കൊടുക്ക ക്കണം. ഓരെ മൂത്തത് പത്താം ക്ലാസ് പഠിക്കാണ് അപ്പൊ അത് കാരണം നല്ല തെരക്കേര്ന്നു പ്പോ ഓല് പോയെന്റെഷം പിന്നെ തിര ഒരുപാട് കഴിഞ്ഞു. ന്നാലും സ്കൂൾ പോയി കയ്ഞ്ഞാ പിന്നെന്റെ പണികളൊ ക്കെ വേം കഴിയും, പിന്നെ കുട്ടിനേറ്റ് അവള കൂടെ നടക്കാനെ ടൈമ് ണ്ടാവു ഉം സ്വന്തം വീടാണോ
ആഹ് സ്വന്തം വീടന്നേണ്, പക്ഷെ ത്താത്തിം ഫാമിലിംണ്ട് ഓല് വേറെ പോയിട്ടൊന്നുല്ല ഞങ്ങള് ഇപ്പംവടൊരു ഏഹ് ഓഹ് ഉം ഞങ്ങളിപ്പോവടെ ഒരു പതിനൊന്ന് ആൾക്കാര്ണ്ട്
ഏഹ് എന്താ ചായക്കടി എന്താ ഏഹ്
കടിയൊന്നുണ്ടാക്കീല്ല പത്തിരി ഇണ്ടാക്കണം വിചാരിക്ണ്ട്, ഇല്ല ഇമ്മീ ഇപ്പൊന്നും ഇല്ല
ആഹ്
ഉമ്മ മരിച്ചിട്ട് ഇപ്പ നാല് വർഷായി
ആഹ് ആഹ്
ഒരു വ വലിയ പെരുന്നാക്കെയ്ന്ന് അപ്പോ
ഏഹ്
കയ്ഞ്ഞ വെല്ല്യെപെര്ന്നാക്കക്ക് നാല് വർഷായി
ആഹ് ആഹ് ശരി
അവ്ടെങ്ങനെ കൃഷീം കാര്യങ്ങളൊക്കെ ചെയ്യല്ണ്ടോ
എങ്ങനെ
കൃഷിം കാര്യങ്ങളൊക്കെണ്ടോയ്ക്ക ഹലോ കേക്കില്ലേ
അവിടെണ്ട് മ്മീം പ്പീം ഒക്കെ ആയീന്നന്ന് കൃശ്യൊക്കെ നടത്തീന്നു ഇപ്പൊ പിന്നെ കൃഷി മയിലും പന്നി തോന്ന്ട്ടേ ഒക്കെ നശിപ്പിച്ചിട്ട് ഉം അത് കാരണംപ്പ കൃഷിയൊന്നുല്ല ആഹ് മൈലൊക്കണ്ട് ആഹ് അപ്പാരണം പിന്നെ ഓല് പ്രായള്ള ആൾക്കാർ വീട്ടിലുണ്ടാാവുമ്പോഴാണല്ലോ വെള്ളത്തിനങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല്ല വെള്ളം കയറുന്ന ബുദ്ധിമുട്ടൊന്നുല്ല പിന്നെ ഞങ്ങക്ക് വേനൽക്കാല ആകുമ്പോ വെള്ളല്ലാത്ത ബുദ്ധിമുട്ടാണ് ണ്ടാവ
ആയ് ശെരി ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് ഇണ്ടായിരുന്നു
ആഹ് ഈ പ്രാവശ്യം നല്ല വേനല് ണ്ടായീന്നല്ലോ വെള്ളല്ലാതെ നല്ലം ബുദ്ധിമുട്ടിന്നു
ഏ അപ്പൊ ഇങ്ങെളെന്താ വെള്ളട്ക്കാനെങ്ങട്ടാ പോവല് ഏഹ് അയ് ശെരി അങ്ങനാവുമ്പോ വെള്ള തെകയുല്ലല്ലേ
ഇല്ലല്ല തികയൂല പിന്നെ കുട്ട്യേളൊക്കെ വീട്ടിലിണ്ടായപ്പളേ വെള്ളം ത എത്ര നമ്ക്കൊരു ടാങ്കി വെള്ളൊക്കെ ഓല് തെരുള്ളൂ പക്ഷെ അത് നമ്മൾ ഒപ്പിചൊ പിച്ച്ട്ട് ആ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടാൻ നല്ല പണിയാണ് ആഹ് രണ്ട് ദിവസം കഴിമ്പോളാണ്. വീണ്ടും വള്ളം കൊണ്ടര അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നല്ല ബുദ്ധിമുട്ടായി. ആ വെരാ മനസ്സിലാവും. പിന്നെ മഴ പെയ്താപെട്ടെന്ന് കെണർ ന്നറിം ചെയ്യൂട്ടോ.
ഉം ഞമ്മള് പൊര് പാത്രമോർണെങ്കി തന്നെപ്പ ഞമ്മളെ പൈപ്പ് തിരിച്ചിട്ട ങ്ങനെ പോവും.
ആഹ് പിന്നെ പറഞ്ഞാല് കുട്ട ചെറിയ കുട്ട്യളൊക്കിണ്ണം രണ്ട് ഒരു കെണറ് വല്ലാതെ വറ്റൂല പഷെ അത് മോട്ടർ വെച്ച് ഞമ്മള്. എല്ലാ കാര്യങ്ങൾക്കും അടിച്ചാൽ പെട്ടെന്ന് വറ്റും അപ്പൊ ഞങ്ങള് കുടിക്കാൻ മാത്രായിന്ന് മോട്ടർ അടിക്കും പിന്നെ ഒര് കെണർന്നാണ് എ ഉപയോഗത്തിന എല്ലാം വീട്ടുപയോഗത്ത്നും ഇട്ക്ക. പിന്നെ ഞങ്ങളെ അടുത്തൊക്കെ വെള്ളം കുറവാണ് അപ്പൊ എല്ലാ അട്ത്തുള്ള എല്ലാ വീടിലും. ആളുകള് ഇവ്ട്ന്നാണ് വെള്ളം കൊണ്ടോവ ഞങ്ങളെ വീട്ട്ന്നാണ്. അപ്പൊ ഞമ്മള് കുടിവെള്ളം മൊടക്കാൻ പാടില്ലല്ലോ മറ്റുള്ളോലെ.
ആഹ് അതെന്നെ.
അതിന് വേ അയിൽ ഇത് വേനൽക്കാലത്ത് ആളുകൾ കൊണ്ടോകും ന്ന് വെശാ ഞങ്ങളെ വീട്ടിലൊള്ളൂ വെള്ളം.
അയ്സെരി.
ഷെങ്കി ഉള്ളത് ഞങ്ങളെ വീട്ടിലാണ് വേറെ എവ്ടിം വെള്ളല്ലാ ഒക്കെ മറ്റേ ലൈൻ വെള്ളണ്ടല്ലോ.
ആഹ് ആഹ്
ലൈൻ വ് വെള്ളം വെരും ഞങ്ങളെ വീട്ടില് ലോം വെള്ളംന്ന് പറഞ്ഞ്ട്ട് പഞ്ചായത്തള്ളം.
ആഹ് ആഹ് ആഹ് അത്വ്ടക്കെണ്ട്.
അത്ങ്ങനെ വേനൽക്കാലത്തൊക്കെങ്ങള് പത്ത് പെ ആ പത്ത് ത്ത് ദിവസം വെയും വേനൽക്കാത്ത്.
ഉം ഇവ്ടെ അയ്ന് വെള്ളണ്ടാവില്ല.
ക്കാൻത്തൊക്കെ വെള്ളം കിട്ടാന് ഇപ്പൊ മഴക്കാലായപോ. വെള്ളംണ്ടാവും ഞങ്ങളതന്നെ വെള്ളട്ക്കല് ശെ ഞമ്മത് അതും കാത്ത്ങ്ങനെനിക് ക്കണം പത് ചെൽപ്പം പത്ത് ദിവസവും ചെൽപ്പോ ഒരാഴ്ച്ചഅമ്പോത്തിന് കിട്ടും അങ്ങനൊക്കെണ്ട് ദിവസോന്നും ഇപ്പൊ മഴക്കാലപ്പോ ഒന്നാരടനായി വെള്ളടിക്കോല്. എൾ മഴക്കായപ്പൊ ആർക്കു അതിനാ വശ്യല്ലാ അപ്പൊ ഒന്നരാ ട്ടടൻവാൽവ് തോർന്നോക്ക അന്നരംവെള്ളണ്ടാവും.
ഏ ഇവ്ടെ ഒറ്റ ദിവസംഇണ്ടാവുല വെള്ളം പൈസ കറക് ത്തിലാളാണ് വെള്ളണ്ടാവല് ഞങ്ങഞ്ഞങ്ങൾ പൈസങ്ങ മാത് ത്രം വരന്നല്ലാതെ വെള്ളോടലില്ല ബ്ടെതരേ വള്ളം കിട്ടലില്ല.
ആ അപ്പൊ പിന്നെ വെള്ളിട്ടില്ലെങ്കി പിന്നെ ച്ചാ വെൾ എങ്ങനെ
വെള്ളം ഇട്ത്താലും ഇടുത്തില്ലേലും ഓൽക്ക് പൈസ കൊടുക്കണല്ലോ അലോ.
ആ ഇത് വെള്ളട്ത്താലും വെള്ളെട്ത്തില്ലെങ്കിലൊക്കെ ഇതിന് പൈസ കൊടുക്കണം ആ കേക്കുന്നുണ്ട്.
ആ ആ.
ആ വെള്ളത്തിന് വെള്ളം എട്ത്താലും ഇല്ലെങ്കിലൊക്കെ പൈസ കൊട്ക്കണം.
ആഹ്
അ അതെന്നെ ഞങ്ങള് വാൾവ് കൂട്ടിടും പിന്നെ ന്നമ്മള് വാൾവ് വെർ തുടർന്ന്ടല്ലോ അപ്പോഴും വില്ല് വെരും കൂടുതൽ വില്ല് വെരും. അപ്പൊ ഞമ്മളെ ഉപയോഗം കഴിഞ്ഞാ പെട്ട വാൾവ് പൂട്ടിടണം പോയിട്ട്. ആ അത് മീറ്റർ ഓടും
ഏ അപ്പൊ നമ്മള് തോറന്നിട്ട് ആ അതാണ്.
ഞമ്മളിപ്പോ ആ വാൾവ് തോറന്ന്ട്ടാല് ആ മീറ്റർ പോവും
ആ ആ
കാരണം ഞമ്മള് ഞമ്മളെ ഉപയോഗം കഴിഞ്ഞാ പെട്ടെന്ന് വാള്വ്കൂട്ടണം.
അ ശെരി അങ്ങനൊക്കെ ഉണ്ട്ല്ലേ.
വേനൽ ആഹ് അങ്ങനെയൊക്കെ ഇണ്ട് ഞങ്ങള് പിന്നെ വേനൽ. മഴക്കാലായ പിന്നെ വാൾവ് തുറക്കലേ ഇല്ല എന്താലും ഞമ്മടെ എടുത്താലും എടുത്തില്ലെങ്കിലും പോ ബില്ല് വരുംട്ടോ എന്നാലും കൂടുതൽ ഈ കാറ്റിനൊക്കെ കൂടു ആഹ് മീ
ഇ ബി പി എൽ കാഡിന് എന്താ കൊറവോക്കല്ലേ മറ്റേ കാർഡ്
ഇക്കി പിന്നെ മറ്റേ വെള്ളം ഒരളവിൽ കൂടുതൽ എടുത്താൽ മാത്രേം ഉള്ളൂ. ബില്ല് വര്യ അല്ലെങ്കിൽ ബില്ല് വരൂല എത്ര ലിറ്റർ വെള്ളം ഓല്ക് ഫ്രീ ആണ്.
ഏ അയ്ശേരി.
ആ അതിലും കൂടുതൽ എടുക്കുമ്പോഴാണ് ഒരു ബില് വരോ
ഇന്നെന്താ ചായന്റെ കടിയന്തരാക്കിയ.
ഇന്ന് ചായന്റെ കടി പിന്നെ എന്താണ് ഞാന് ഞങ്ങൾ എറണാകുളതാണുള്ളത് ഞങ്ങളോന്നു വിർന്ന വന്നതാണ്
ആയ്ശരി അപ്പോ ഇഞ് എന്താ അറിയില്ലല്ലേ. വിരുന്ന് പോയപിന്നെ അവിടുത്തെ എന്തേലൊക്കെ വിരുന്നാര്
അല്ലെ ഇന്നലെ ലുലൂലൊക്കെ പോയി. ആ ഇന്നലേ ലൂലൂലൊക്കെ. കെട്ടിയോൻ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോക്കെ ആവാനായി അയില് പിന്നൊക്കെ ഉറങ്ങിപ്പോയി നന്നായി. ട്ട് ഉറങ്ങി.
ആ ലുലൂലൊക്കെ പോയാലും മക്കളെ കൊണ്ടൊന്നും പോയാലേങ്ങനെ സാധനം കൊറെ വാങ്ങിണ്ടാവല്ലോ. സാധനം കൊറേ പർച്ചേസ് ചെയ്തോ? ഹലോ. ഹലോ
ആഹ് ആഹ് ആഹ്.
ഹലോ,
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളി ആഹ് ഉണ്ട് ഉണ്ട്.
ആഹ് ഇവിടെ നല്ല റേറ്റ്ണ്ട് പറഞ്ഞാ നല്ല റേറ്റ് ഹലോ
റേറ്റ് കുറവാ നിങ്ങൾക്കടെ
ഇവടെ ലുലൂല് നല്ല റേറ്റ് ഇണ്ട്
ഏ റേറ്റ് ഇണ്ടലെ
നല്ല റേറ്റ്ണ്ട് എന്നാൽ കോഴിക്കോട് ലുലുലൊന്നും അത്ര റേറ്റ്ല്ലട്ടോ. നല്ല ഓഫറുണ്ട് ക്ഷെ ഇവിടെ. ഇവിടെ ഇന്ക്ക് തോന്ന്ണെ ആയി. ആ ലുലുല് എറണാകുളം ലുലുവില് ഓഫർ ഉണ്ടാവും പക്ഷെ. എനിക്ക് തോന്നുന്നു ഇന്നലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിനി ഞാനിങ്ങനെ. ബാഗ് നോക്കിയൊക്കി നല്ല ക്വാളിറ്റി സാധനം ആയിരിക്കുവല്ലോ.
ആഹ് ആഹ്.
ഇത് നോക്കി നാലായിരത്തിന്റെ ബാഗ് ഓഫറിൽ. ആറായിരത്തിന്റെ ബേഗൊക്കെയാണ് ഓഫറിൽ മൂവായിരത്തിസംതിങ് ഒക്കെ. ഞാൻ പറഞ് പണ്ട് ഒരു മില്ലി ഗ്ര ഗോൾഡ്. അത് വങ്ങുന്ന പൈസയാണ്. ഇപ്പ കിട്ടൂല്ല ഉം. ആഹ് നല്ല വെലയിണ്ട് പിന്നെ നമ്മള് മേലെ ഒരുതുന്ന ചകിരി ഉണ്ടല്ലോ.
ആഹ് ആഹ്.
അയിനൊക്കെ മുന്നൂറൊക്കെയാണ് നമ്മളിപ്പം നമ്മള് സാധാ ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ അയിന് നൂറ്റിസംതിങ് ഉണ്ട് ആ സ്പോഞ്ച് ആയിട്ടുള്ള ആ ഒരു നെറ്റ് പോലത്തെ നൂറ്റി തൊണ്ണൂറൊക്കെ ഉണ്ട് പക്ഷെ ലുലു ഒന്നും കൂടെ കൂടും മുന്നൂറ്റി റ്റി സംതിങ് ഉണ്ട് ഉം അങ്ങനൊക്കെ അത്യാവശ്യം നല്ല റ ണ്ട് പിന്നെ കുട്വക്ക് ഇങ്ങനെ ആഹ് എന്നാ ഓക്കെ